പറ ഒരുങ്ങിയ ഒക്കെ
ഓകെ ആയി ഓകെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കാണ് ന്റെക്കെ ഫ്രീ ആയോ
എന്താകാണു പിന്നെ മകനും ചിഞ്ഞ കൊണ്ടേ ഇന്ന് രാവിലെ തന്നെ നീച കൊറച്ച് നേരം ഇങ്ങനെ എടുത്ത കൊണ്ട് നട ണം അപ്പൊ ഞമ്മടെ പണിയൊക്കെ അവിടെ കിടക്കല്ലേ
ആ അതാണ്
ആഹ ആ മോള് പോയി അപ്പൊതിന് ചോറൊക്കെ അപ്പ വെച്ചിന്നോ ഇപ്പൊ മീന് പൊരിച്ചോൊണ്ട് ക്ക മസാല ഊട്ടി വചീ നീ
ഏ അല്ല ഓക്ക് കൊണ്ടോണോ
കൊണ്ടോണേ ഇത് പ്രൈവറ്റ് സ്കൂൾ അല്ലേ ഓൽക്ക് ചോറ്ട്ടൂല ചോറും സ്നാക്സും ഒക്കെ കൊണ്ടോണം
ഉം
പിന്നെ
അൻ്റെ മോനേടെ ഉറങ്ങിയോ
എല്ലാ അവിടെ ടി വി കണ്ടിരിക്ക്ണ്‌ണ്ട് കാർട്ടൂണണ്ടിരിക്ക്ണ്ട് ഇപ്പൊ
ഏ അല്ല ഒരു ഭാത്ത് ഒതുങ്ങിയിരുന്നാ സമാധാനം ത്ങ്ങനെ കരയാനും ഇതില് നിന്നാല
നില നേരക്ക വരുമ്പക്കിന് ഓല കടത്തും ചെയ്യും പിന്നെ അതെല്ലാം ഇങ്ങനെ ചില സമയത്ത് കരഞ്ഞോണ്ടാക്കാറ് അതാാണ് ഏ ദേശം ഇന്നലെ വൈകുന്നേരം ഞാനേ പിന്നെ ചെടി കിട്ടിർന്നില്ലേ പൊലിച്ച് പറഞ്ഞില്ലേ അപ്പൊ ഒന്ന്റങ്ങിയ സമയത്ത് വേഗം പുൊറത്തിറങ്ങിട്ടോ ഉ പിന്നെ ഇത് വേഗം വന്നെന്താാക്കട്ടെ വിചാരിച്ചിട്ട് ഞാ കൈ ഞാന് ഇത്ര രണ്ട് ചട്ടിയിലും കൂടി ആക്കാനുള്ള സമയത്ത് ണീച്ചു ഇങ്ങിട്ട് പിന്നെ ക ച്ചന്നെ നിലത്ത് കാാല കട് വെക്കൂല വളച്ചങ്ങ എടുക്കും കാല്
ആഹ ആഹ് ഇങ്ങട്ട അവിടെ രണ്ടെണ്ണം കുഴിച്ചിട്ടീല്ലേ
ആഹ എന്നട്ടാ ഞാന് രണ്ട കിട്ടീന്റെക്കന്ന് ദേഷ്യം വന്നിട്ട് അതില് പിന്നെ മോള് എ ഇങ്ങോട്ടന പോയി കൊറച്ച നേേരം ഓള് നോക്കി അതില് പിന്നെ അങ്ങോട്ട പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു
ഉ പക്ഷെ നമ്മള് എടുത്തുകൊണ്ട്ക്കണ പണീന്റെ ഇടിയിൽ കൂടെ ഓണംന്ന് കഴിഞ്ഞാൽ
ഭ്രാന്താണ് അതിങ്ങനെ എടുക്കണത് ങ്ങട്ട് മുഴുവനാക്കില്ലെങ്കി എന്തോ പോലെയാണ്
ഇനിക്ക അങ്ങനെ തന്നെയാണ് എനികൊരു ദേശ്യം വരും വേഗംണ്ട് ദേശ്യം പിട്ച്ചും അയ്യോ അല്ലെങ്കി മിണ്ടാതിരിക് പറിം
ആഹ നമ്മള് മിണ്ടാതിരിക്ക പറഞ്ഞാലും മിണ്ടല്ല ഇപ്പ ഇപ്പ തരും പറഞ്ഞാലും ഓലത് കേക്ക് ക്കെയല്ല ഓൽക്ക് അപ്പളു ആഹ് കരച്ചില എ അതന്നെയാണ് ഏ് ഏ് എന്നാടാ നിലോളിന്നെ ദേഷ്യം വരും പറി ഇപ്പൊ മറ്റവനെ അംഗലവാടി കൊണ്ടൊയ് പോണില്ലാ ഞാൻ അംഗലവാടിക്ക് പോണില്ലാന്ന് കൊറേ നേരം ഇങ്ങനെ നിക്കും പിന്നെ ഞാനും വിചാരിച്ചു പോവാതെന്ന ഇമ്പടെ അയ്ലേറെ നെല്ലോളി തൊള്ള പൂടെന്നല്ല അപ്പ ആയാ വേം കൊണ്ടാക്കാ അതേ രക്ഷള്ളു
അവിടെ ഇക്കുവല നല്ലതു ആണ് കുട്ടിയേക്ക് എന്തേലും
അമ്മള ആതികത്തെ മാതിരിയൊന്നല്ല പ്പ അംഗലവാടിയിലെക്കെ ഉഷാറാണ്
ആഹ് നല്ലോം പഠിപ്പിക്കു ഞങ്ങളവിടെ പറ്റില്ലാട്ടൊ ഞങ്ങളവിടെ ഒരു തള്ളയാണത് അഹ് കയിഞ്ഞിട്ടില്ല അതല്ലി അടുത്ത വർഷം അത് റിറ്റേഡാകും ന്നോടെ വേണ്ട മോള്ള എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂല്ല സ്നേഹി അപ്പത്തില് ഞാ റിട്ടയേഡറവുംന്ന അപ്പ ഞാ മനസിൽ വിചാരിച്ചു അൽഹംദുലില്ലാഹ്
ആഹ്
ൻ്റെ കുട്ട്യെക്കൊന്ന് പഠിപ്പിക്കെ താക്കി ഒന്നു ഇല്ല ഒരു സ്കൂ ഒരു അൻഗവാടില് ഒരു വാർഷികം കൂടി ഉണ്ടാക്കൂല്ല തള്ളക്ക് ഒന്നിനും വയ്യ
ഏഹ് ഇമ്പടെന്നാ ഞങ്ങൾ അംഗലവാടിലിപ്പോ നല്ലോ പഠിപ്പിച്ചു
ആഹ് ഞങ്ങടെ നാട്ടില അങ്ങനെയാണ് യൂണിഫോം വരണ്ട് കേട്ടോ അംഗൻവാടിയില് കുട്ട്യേക്ക് ഞങ്ങളെ നാട്ടില് പിന്നെ പോലെ ഒരു എൽ കെ ജി ലു യു കെ ജിലു കൂടി കൂട്ട്യേളെ ചേർക്കേണ്ട ആവശ്യല്ല പിന്നെ കെല്ലം പഠിപ്പിച്ച് അവിടെ ഇമ്പടെ അയിനു മാണ്ടിട്ട് നേരെ തിരിച്ചാ
അക്കെ പറഞ്ഞാതിരി പഠിപ്പിക്കണോടത്തു പിന്നെ ഭക്ഷണോ ഇപ്പൊ ഞാ പറയും അംഗൽവാടി പോയാലും കുട്ട്യാൾക്ക് ഭയങ്കര താണ് റ അമ്മള് ഇവിടുന്ന് ഞാന് ഇതേപോലെ നമ്മക്കറീലല്ലോ ഫസ്റ്റ് ഫീസും രണ്ടാ
ച്ചൂല പ്പ ൻ്റെ ഇളേച്ചന്റെ ചെർക്കനേ വീട്ടിന്ന് രാഗിപായസൊക്കെ ഉണ്ടായി കൊടുത്ത് കയിഞ്ഞാ ഞാൻ കുടി ചുരട്ട ബാലവാടി പോയാ ഓൻക്ക് ഒരു ക്ലാസു രണ്ട് ക്ലാസു ടീച്ചറ്
ആഹ് ഇവിടന്ന് അങ്ങനെയാണേ ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്ത് പറഞ്ഞേക്കു ഇൻക്കറീല്ലല്ലപ്പോ എന്തെ ക്കെല്ലത് നമ്മുക്കറിയില്ലല്ലോ അമ്മടെ മക്കളത് വെല്ലുട്ടികളായില്ലേ അപ്പൊ ഞാൻ എന്തൊ ക്കില്ല അറിയില്ല ഞാൻ ഇങ്ങട്ട് സ്കൂൾക്ക് പോന്നെന്നെ മറ്റൾക്ക് കഞ്ഞി കൊടുക്കണ മാതിരി ഇവന് കഞ്ഞി ഒക്കെ കൊടുത്ത് പറഞ്ഞേച്ചു പറഡി ടിച്ചറും ഹെല്പറുണ്ട് പറയണേ നിങ്ങൾ കഞ്ഞിയൊന്നു കൊടുക്കരുത്ട്ടോ ഇന്റെ ഉമ്മച്ചി ഇപ്പനിക്ക് കഞ്ഞി തന്ന് പോന്നട്ട ട്ടോള്ളു ബനിക്ക് ഇങ്ങളെ പാല് മാണ്ടേയ ടൈമന്ന് എട്ട് പാല് കുടിച്ചൂലാറിയു ഞങ്ങൾ ചെന്നവിടെ വന്നാ പാൽ കൊടുക്കും ഇങ്ങൾ പിന്നെ എന്തിനാ രാവിലെ ച- തായും കടി മാത്രം ഇങ്ങൾ കൊടുത്താ മതി കഞ്ഞി ഇങ്ങള് കൊടുക്കെന്നെ ചെയ്യരുത് പറയും ടീച്ചറ്
പാലുണ്ട്, രായി പായസം ഉണ്ട് കടലണ്ട് ഇതായി കൊടുക്കുണു പിന്നെ ആവില്, ഉപ്പ് മാവ്, ഇഡ്ലിയൊക്കെ ഉണ്ട്പ്പേ
ങ്ങാ ഇഡലി, പുട്ട്
ഞാൻ പറയാ ഞമ്മളയിനെന്നെരു ഗോതമ്പ് ഉപ്പുമാവും ച്ചി ചെറുപയറ് ഉപ്പ് ചോറുപാടെ പുഴുങ്ങി തന്നീന്ന്.
പക്ഷെ നമ്മക്ക് അതന്നല്ലല്ലടി ഇന്റെ ആങ്ങളക്കെ നമ്മളൊക്കെ ചെറുതല്ലേ ഇങ്ങട്ട് ഈ ആങ്ങളാര് ട്ട് അംഗണവാടിന്നോ സ്കൂള് ന്നോക്കെ വരുമ്പോ അന്നെക്കെ ഇതേമാതിരി സ്കൂളിന്നുണ്ടല്ലോ ഈ വൈ വൈകുന്നേരം നേരത്തെ ഉപ്പുമാവ് എടീ ഉപ്പുമാവിന് കാത്ത്ന്നോക്കിയോ ഇവിടെ
സ്കൂളിന്ന് ഉപ്പുമാവ് കിട്ടിനോ പണ്ട്?
ആഹ് ഇന്റെ ആങ്ങളൊക്കെ കിട്ടിരുന്നു.
അ ആഹ് ഇന്റെ വീട്ടില് വല്യ കുട്ടി ഞാനാണ് അതുകൊണ്ട് ഇനിക്ക് അങ്ങനത്തെര്
ആഹ് അനക്കറിയില്ല ഇന്റെ ആങ്ങളക്കിട്ടീക്ക്ണേ ന്നിട്ട് ഓന്റെന് കാത്ത്ക്കും ഞാനും എന്റെ അമ്മിൻ്റെുട്- ഇന്റെ അമ്മോന്റെ വീട്ടിലാണ് ഓനിൽക്കലന്ന് ന്നിട്ട് ഞാനും എന്റെ അമ്മോന്റെ ഞങ്ങള്ഓനെ കാത്തു നിൽക്കും സ്കൂൾട്ട് വരുന്ന ആ ബാഗും തൂക്കി വരുമ്പോ ഞങ്ങൾ രണ്ടാളും മണ്ടി പോയി അ വാ തുക്കാത്രല്ലേ?
ആഹ്
ഇപ്പത്തെ കുട്ടിയക്കെ ഉണ്ടോ തൂക്കാത്രം പറ്റണ്. ഇപ്പം ആഹ്
സ്റ്റീലിന്റെ പാത്രം പിടി പറ്റൂല ഓള തന്നെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ആക്കാതെ ഫുഡ് ആവാതെ ഇങ്ങനെ നാല് കമ്പാർട്ട്മെന്റ് ഇള്ളെ അങ്ങനത്തെ ലഞ്ച് ബോക്സ് തന്നെ ഇപ്രാവശ്യം വേണന്ന് പറ് പിന്നെ ഞങ്ങള് അവിടുന്ന് അവിടുന്ന് പോന്നപ്പോ നോക്കി ഖത്തറ്ന്ന് പോന്നപ്പോ അവിടെ നോക്കിപ്പോ അവിടുത്തതൊക്കെ ഇണ്ട് കൺപാർട്ട്മെന്റ്ണ്ട് പക്ഷേ അങ്ങട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവ്ണിണ്ട്.
ങ്ങേ
അപ്പോ ഞാനത് വേണ്ടാ വെച്ച് പോന്നു. ഇപ്പോ ഇവിടുന്ന് നിനിക്ക് ഓൺലെനിന്നാ കിട്ടിയത് അങ്ങനെ.
ഞാൻ പറയാ ഇപ്പ കാലം പോണ പോക്കന്നെയാണ്റിയ അന്നത്തെ തൂക്കാ
ഈ നെയിൻ സ്ലിപ്പിന് വായിച്ചിട്ട് വന്നിട്ട് കുട്ടിക്കൊരു നെയിൻ സ്ലിപ്പ് പറ്റൂലട്ടോ. ഏഹ് ഞാൻ പറഞ്ഞു എന്തിന ഈ അതല്ല സ്‌മോ അതല്ല അതൊക്കെ പോയി ഇപ്പ കുറോമിയത്രേ ഞാൻ പറഞ്ഞ് ഞാൻ ഈ കുറോമി ഒക്കെ കണ്ടിട്ട്
കുറോമി
കേക്കാത്ത കുറോമി. അവിടെ ഞാൻ അങ്ങനെ നോക്കി നിക്ക, അപ്പ ആ ചങ്ങായി എടുത്ത് കൊടുക്കുംയും ചെയ്ത് ഓൽ ക്കറിയാം പീഡിയക്കാർക്ക് ഇതൊക്കെ അറിയാം.
ആഹ് പീഡിയക്കാർക്കറിയും, അതെന്ത് സംഭവം എന്നിട്ട് എന്താണ് സാധനം.
ഒരു കാർട്ടൂൺ കഥാപത്രാണ് ഈ കുറോമിന്ന് പറഞ്ഞത്.
ഉ
ഞമ്മക്കറിയില്ല എന്ത്‌ എന്ത്ക്ക് എന്തൊക്കെ ഈ പറഞ്ഞത് ഈ പറയുന്നച്ച ഞാന് ആ അപ്പ അയാളാ പറഞ്ഞേ ആ ഇങ്ങക്ക് അറിയില്ല ഞങ്ങക്ക് ഒ ക്കറിയുന്ന ആണ് വേഗം ഇങ്ങട് എടുത്ത് കൊണ്ട് കൊടുക്കണ്. നീയൊരു വല്ലാത്തൊരു കുറോമി ചെരിപ്പിന് പോയിട്ട് ക്രോ ക്സ് എടുക്കാൻ വേണ്ടി ഇതേപല പോയിട്ട് ഇതേപലെ തന്നെട്ടോ ഇവള് ഇങ്ങനെ ഒരു വല് പ്പല്ലാത്തരു ചെരുപ്പുണ്ട് അയിനെയും പുടിച്ച് ഇങ്ങനെ നിക്ക ഈ ക്രോക്സ് അപ്പ കുട്ടിയെ അ ത് വലിപ്പല്ലല്ലോ ഇത് വലിപ്പള്ള നോക്കി എടുത്തോ ഇവള് എന്തായാലും ഇത് പറയില്ല, ചങ്ങായി ചോയിച്ച ഈ കുറോമിക്കാണോ ചോയിച്ചു, അപ്പോളും അവിടെ ഇണ്ട് ഈ കുറോമി, ആഹ് ന്ന് പറഞ്ഞു. ടൈമത്തെ കുറോമി പഠിച്ച് ഇങ്ങ് പറപ്പിച്ച് ഇങ്ങട് ഇട്ട് കൊടുത്തു, അപ്പോളത് എടുത്ത് പോന്നു. അത് കാല്മ്മടാനുള്ള ഞമ്മക്കൊക്കെ കാലുമ്മടാനുള്ള ഒരു കാര്യ ചെരുപ്പ് കുട്ടികൾക്കൊക്കെ സ്റ്റേയിന ആണ്. ഇല്ലാത്തോരു കുറോമിയായി പോയി അറിഞ്ഞാൽ.
ചെറിയ മക്കളല്ലറ്റാ എല്ലാതും ഇവൽക്കറിയ പറയും.
എടി ഈ ഫോണല്ലേ മക്കള് ഞമ്മക്കൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് കൊട്ടക്കൊത്ത് എഹ് കൊട്ടക്കൊത്ത് ചാടിയ അവിടുന്ന് അവിട പോലെ യാതൊരു അന്തോ കുന്തോ ലോക വിവരം ഉണ്ടായിരുന്നില്ലേ ഡിറ്റാക്ക്ന്നൊക്കെ പറഞ്ഞ് നാല് മണിക്കൂറ് ഇപ്പ ഈ ഫോണുമ്മേ ഇങ്ങനെ തോണ്ടി ഓരോന്ന് കണ്ടിരിക്കല്ലേ.
അതാണ് ഇപ്പത്തെ മക്കളെല്ലാം മാറ്റതാണടി. എന്താണോ ഫോണില് കാണണത് അത് ഇബല് കണ്ട് പിടിച്ചെട്ക്കാണേ.
ആഹ് ഓരോരോ ചോക്ല റ്റ്കളും ഓരോരോ സാധനങ്ങളും ഞാൻ അങ്ങനെ പറയും ഞാൻ കാക്കു കാക്കുവാണെങ്കി പറഞ്ഞതൊക്കെ വേടിച്ച് കൊടുക്കയും ചെയ്യൂട്ടാ. ഞാൻ പറയും ഇങ്ങക്ക് ഇപ്പ ഞാൻ പറയണത് അത് പറയും.
ഉ
ഇങ്ങന വിളിച്ച് അത് വെടിച്ചു കൊടുത്ത കുട്ടി അത് പറഞ്ഞിണ്ട് ഞാൻ പറയും മിണ്ടാതെ പൊയ്ക്കോന്ന് അവിടുന്ന്. നമ്മളൊക്കെ ഇപ്പ ഇണ്ടായിട്ടല്ലെ പ്പൊ ജീവിച്ച് വളർന്നു വന്നത്
ഞാപറിയേ പത്ത മക്കളക്ക
ഓണ്ലൈനില ഈ വെക്കേഷനായിട്ട് ഞാപറയാ ഫാസ്റ്റ് പറഞ്ഞു ഇതേപോലെ ആ ഇത് വേണന്നറിഞ്ഞു ചെസ്സിന്റെമ് ലുഡോന്റിം ബോഡ് വാങ്ങിതന്നാ അടങ്ങിയിരുന്നൊണ്ട് ഫോണ് കളിച്ചാതെർന്നു അത് വാങ്ങിക്കൊടുത്തുട്ടോ നാാലിസൈന്റെ ഇൻട്രസ്റ്റ് ണ്ടായിന്നു അത് കഴിഞ്ഞപ്പോ ഞാനയിന്റെ ഓരോ സാധനോ ചെസ് ബോഡിന്റെ ഉള്ള് പ്പ സധാണ് ഞാൻപ്പൊ അവുടുന്ന്വക്ക പോർക്കിട്ക്കലോടങ്ങിക്കട്ടോ.
അതണ്ടാവ കൊറച്ചിസം ണ്ടാവൊള്ളൂ ഒക്കേ.
അത് കഴിഞ്ഞിറ്റ് പറഞ്ഞ മറ്റത് ണ്ടല്ലോ ഈമു ത്തുകള ക്കണ്ടല്ലോ ഹെർബാൻഡും മാലിം തൊക്കെ ഉണ്ടാക്കാന് അത് വാങ്ങിതന്ന ഞാൻ അത്ണ്ടാക്കികൊണ്ട് കുത്തിക്കോണ്ട് ഇച്ച അത് മതിയറഞ് ന്നട്ട് അത് വാങ്ങിക്കൊട്ത്തു അതു അതേ അവസ്ഥേനെ പിന്നെ മു അയിലുംതിലും കട്ക്കലട്ങ്ങി കുട്ടിടുത്ത്ങ്ങാണ്ട് തൊള്ളിക്ക് ഇട്ടിട്ടും മൂക്ക് ട്ടിട്ടും അങ്ങനൊക്കെ അതൊക്കെ തായി പിന്നെ കയിഞ്ഞപ്പോ ക്രോ ഉണ്ടല്ലോ ഈ നൂലിയേറ്റ് ഇങ്ങനെ ഉണ്ടാക്കണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ
ആഹ് ആഹ് ആഹ്
ആ് അത് അത് കണ്ട് മ്മ്ച്യേ അപ്പൊ തറവാട്ട് ചെന്നപ്പോ മൂത്തച്ഛ്ന്റെ പെണ്ണിന്റെ അടുത്ത്ണ്ടത്. പൊന്നുന് വരെഓളെ മൂത്തമ്മ വങ്ങി കൊടുതക്കണമ്മച്ചി വാങ്ങി തരൂല്ലാർ ഞ് വിടെ മോതിം കാനപ്പിച്ചിരിക്കേനി ങ്ങട്ട് ഓർഡർ ചെയ്ത് കൊടുത്തു ഓൾക്ക്ണ്ട അതൊക്കെ വെക്കണ് ങ്ങനെ ഷമന്ന് പറിണത് ഓളായാലക്കത്തുകൂടിപോയില്ല അതൊക്കെ നല്ലോണഷമല്ലോരെ കൊണ്ട് പറ്റ ണ പരിപാടികളാണ്
അതുണ്ടോരു മൂലക്കെ നിട്ടിപ്പോ വന്നിട്ടറിയ മ്മച്ചീ ജേണൽ സെറ്റ് വാങ്ങിത്തെരോ ഞാനോ ചോവുട്ട ചോട്ടിയാണ്ടല്ലോ.. ക്കന്റെ കായി പഠന്ന് ഓജ്ജ ഹ്മ് എന്ത്ത മക്കൊക്കെ പൈസന്റെ ഒരു വേല നമ്മക്കൊക്കടി സ്കൂളന്ന് പ്പേ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു പൈസ ഒരു കഞ്ഞിപ്പൈസെ അല്ലെങ്കി എന്തെങ്കിലും ഒരു എക്സ്ട്രാ നോട്ട് ബുക്കോ എന്തെലും വാങ്ങണങ്കിൽ അതമു ക്ക് ചോദിച്ചാൻ എന്തെങ്കും മടി അയ്നുനമ്മെ പരയില്
ഞമ്മക്ക് പേടിയേന്നീ കാരണം അന്നൊക്കെ ഒരു പേടിയന്നീ കുട്ടിയൾക്ക് ആഹ പിന്നെ അതേമാതിരി ആഴ്ചൽ ഒരിക്കേ എന്റെ മ്മന്റെ ക്കാവസ്ഥ തന്നെ ആഴ്ചയില ഒരിക്ക ഒരു അയിബൈസ ഒറുപ്പ തരും
ആഹ തേര മുട്ടായി ഞങ്ങ അതന്നെ കിട്ടിയാ കിട്ടി ഓ അതന്നേ കിട്ടിയാന്നെ വല്യരുന്നാളാണ്
അത് തന്നെണ് അന്ന് കിട്ടിയാ തന്നെ അത് വലിയിരുന്നാളൻറെ അയ്യിൽ അപ്പുറാണ്.
ടൂർ ഒക്കെ നമ്മളെ സ്കൂളന്ന് പറഞ്ഞച്ചിന്നോ സത്യന്നഒന്നും പറഞ്ഞക്കന്നെചെയ്തിന്നില്ല.
ഇന്ന അയച്ചില്ല ന്നൊരു കോഴിക്കോട് ബീ
സത്യ പറഞ്ഞ ഏഴാം ക്ലാസ്സിന്ന് നൂറ്റിരത്തഞ്ചൂ അതന്നെ ഞാൻ അലയ്ച്ചോക്കെ നൂറ്റിര് ഞാവുള്ച്ചാട്ടോടി
ആഹ് ആയിക്കോട്ടെന്നാല്